ഹലോ
കേക്കണില്ലേ
ആഹ് കേക്കണ്ട്
ഉം എന്നിട്ട് എന്തായി അഡ്മിഷൻ ഇല്ലേ ഇന്ന് ഴിഞ്ഞിട്ട് പോണം
ഏ ഞാൻ കരുതിങ്ങള് നിങ്ങള്പോയിന്ന് ഞങ്ങൾ ഇന്ന ലെഅതില വരാന്ന് നിന്നീന്നു പിന്നെ ഉമ്മാക്ക്ന്ന് നോമ്പാണ് അം അങ്ങനെ പോന്നില്ല
ആഹ് പിന്നെ ഡ്രസ്സ ഒക്കെ അയച്ചാലോ കുടിോടി പിന്നെ അങ്ങട്ട് പ സമയം കിട്ടീല്ല എന്റെ
ഞാൻ ഇന്നലെ അയിെ വരണം കരുതിരുന്നു അതില് മോനും ഉണ്ട് വരണിു അപ്പൊ തീർത്തിന് പോയിട്ട് എന്തായി തലവേദന ഉണ്ടന്ന് അവി കടന്നുറങ്ങിക്ക അത്ര പള്ളി
ആഹ് ഞാൻ ഇന്നലെ ഇതേപോലെ സമയ ഉണ്ടെങ്കി ഞാൻ അതില് ഡ്രസ്സ് കൊടുു തരാൻ വരണം എന്നൊക്കെ കരുതിുന്നു പിന്നെ എനിക്കും കിട്ടിയില്ല ഇഈവനായിട്ട അല്ലേ ഈ കുട്ടികളായിട്ടല്ലേ ഒന്നിനും നേര ഉണ്ടാവൂില്ല ഇനിപ്പൊന്ന അങ്ങെ പോക ഇന്റെ്ര ഞൻ തിരിച്ച പോക്പോ കൊണ്ടോട്ടെ ഞാൻവിടെ എവിടെേങ്കലും കൊടുക്കാം ഇ എനിക്ക് ഉപയോഗിച്ചാുള്ളതാണും ആ
ആഹ അപ്പൊ മായ ആയത കൊണ്ട്ോണം അങ്ങൂല്ല
ഉണങ്ങൂല്ലറ എത്ര ഇണ്ടെങ്കുംല്ല എന്തന്ന്
എങ്ങിട്ട് മോന് എന്താ അടിക്കണ അവിടെ പള്ളിക്കൊക്കെ കടന്നുറങ്ങീിക്കുക അത്ര എങ്ങട്ട അഞ്ചേ മുുക്കാലിുണ്ട് ഉസ്താവ് പറയണ ഓനെ ഉറങ്ങീക്കയാണ് എന്താ കാട്ടണു
അതാ
അയില് പിന്നെ പിന്നെ വന്നക്കൂടും മല കാണാൻ പുതിയ വേണാറങ്ങാട് ഇങ്ങോട്ട് പോന്നക്കണു അയില് ഇവിടെ വന്നിട്ട് ഇന്ന ഇടെ വച്ചു ഇനി നമ്മക്ക് ഏ
നിക്കലുണ്ട പള്ളിക്ക്
അങ്ങനെ നിക്കലില്ലോ രാവിലെ പോയണ്ട് അങ്ങനെ പോരും ദർശന് പോണില്ലേ
ആ അപ്പൊ
അം
സ്കൂൾത്തെ ക്ലാസ്സിന് പോണമാ
അയിനൊക്കെ അവിടന്ന് പോകവും ഇവിടെത്തനെ ഓ പീ തന്നെയാണ് പിന്നെ ഈ സ്കൂളില്ലാത്ത അവസ്ഥങ്ങളിൽ ഇങ്ങനെ പോയി ചോറിന്ന് വരും
ക്കറല്ലേ ആ
ആഹ ഓനങ്ങനെ അങ്ങനെ കൊണ്ടാക്കിക്കയാണ് അപ്പൊ ഓന്നല അങ്ങനെ ഉറങ്ങിക്കിടാറുണ്ട് ഓരോ ദിവസം ഓരോ കാര ഉണ്ടാക്കി കറന്ന് ഇപ്പ വയറുവേദനങ്ങ അടിസ്ഥതാവ കട്ടുന്നു
ആഹ്
ഇവിടെ ഗ്രൗണ്ടിൽ എല്ലാരും കഴിച്ച കാണുമ്പോ ന് പോവാൻ മടിയാണ്
പുറത്ത് ഇങ്ങെനെ ദിവസ്സ്തഅയ്നോട് ഇവിടക്കെ സി സി ടി വി
ഇങ്ങട്ട് ന്നാള്തേപോ ശനിയാഴ്ച പോവാംപർഞ്ഞിട്ട് പോണില്ലാർഞ്ഞാണ്ട് ഗ്രൌണ്ടിൽ പോയി കളി ചെയ്നി വിളിച്ച്കാണ്ട് ഉമ്മാനോട് ചൂടാവ എന്താങ്ങക്ക് ആഹ് ങ്ങക്ക് താല്പര്യല്ലായിട്ടല്ലേ അങ്ങനെല്ലേ ഇങ്ങനെല്ലേ ന്നൊക്കെ പർഞ്ഞ്കാണ്ട് അയ്ല് ഇമ്മന്താട്ടി ഇമ്മ ചെന്ന്ങ്ങാണ്ട് വിളിചൊട്ന്ന്ക്ണു ഇങ്ങട്ട് മൂപ്പര്ണ്ട് പറയെണുത്പ്പൊന്റെ ഇന്റെതിലിങ്ങനെ പഠിച്ചാണെങ്കിൽ ഞാനൗടെ പോയി തച്ച് കൊടുന്നീ നു ഇപ്പൊച്ചാ അങ്ങനെ പറ്റൂലല്ലോ നിങ്ങളെ
ആ ആ പെരീലല്ലേ മറ്റേത് നമ്മൾ എവിടെലും കൊണ്ട ണെങ്കിപ്പ അങ്ങനെ പറ്റു ഇപ്പ റമീശ കരയ്ണ്ട് ഇക്കറീണ്ട് ഇപ്പൊ റുബീന
ശനിയും ഞായറും തന്നെ ഓന് പോകാൻ നല്ല മടിയാ അല്ലാത്ത ദിവസം രാ ത്രി പോയി പോരും അയ്നൊന്നും കൊ യ്പ്പല്ല്യഈ ശനിം ഞായറുവാണെങ്കി
എന്താറിയൊ ഈ ശനീം ഞായറൂം ല്ലേ കുട്ട്യാൾക്ക് ആ അവന്റൊപ്പ ള്ള കുട്ടികൾ അങ്ങനെ കൾച്ചുമ്പളെ
ആ അവിടെ സഞ്ജുന്റൊക്കെ കക്ഷിയല്ലേ ഗ്രൗണ്ടില് കളിണ്ടാവും. ദിവസവും അത് കാണുമ്പോനെ ഒരെടങ്ങേറാണ് ഇന്ന്പ്പോ അത് വയർവേനേണ് പോണം ഇപ്പ മാറിന്നൊക്കെ പറഞ്ഞതേട്ടു
അ മാപളീം
ബാഫി ബാഫില്ലേവിടെ
അല്ല ഫ ആ ഇപ്പ കൊറച്ചയ് ഞ്ഞിട്ടങ്ങള് പോകും
നിങ്ങള് അങ്ങോട്ട് പോയൊ ങ്ങട്ട് ഓളടുത്ത്ക്ക്
ഇല്ല ഞങ്ങളിപ്പോ പോകും ഒരു മൂന്ന് മണിയൊക്കെകുമ്പ പോയി ങ്ങാണ്ട് വേം പോരണം എന്നിട്ട് വേണം ഇന്ന് അങ്ങട്ട് പോണ്ടേ
ഇനി എങ്ങനെയ പോണത് ബസ്സിനോ
ഓട്ടോറിഷക്ക് പിന്നെ കൊർച് ചെട്യ ളൊ മേടിച്ചിക്ക്ണ് അപ്പൊഞ്ഞതെയ്റ്റ് ഒക്കപ്പാടെ ബസ്സിന് പോകാൻ പറ്റൂല്ല
നിങ്ങള എവിടുന്നാ മേടിച്ചേ ചെടികളൊക്കെ
ആലിങ്ങന്ന് ആലിങ്ങന്ന്
ആഹ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസാ
അല്ല ഞാൻ സദാ ചെടികള് കലാത്തിയും പിന്നെ യാ അങ്ങനത്തെൊക്കെ കുറച്ച
അയിനൊക്കെ വേലുണ്ടോ അവിടെ
കലാർത്തിക്ക് നൂറ്റി എൺപത് നല്ല ലാഭമാണ് മറ്റുള്ളള്ളോടത്തെ അപേ ചട്ട യുജിൊക്കെ നൂറ്ച്ചേ ഓരോന്നിനും
ഞങ്ങൾ ഇതേമാതിരി വാങ്ങണംമൊക്കെ കരുതിനു അങ്ങനെ വാങ്ങീട്ടൊന്നും ഇല്ല
യക്ക് ഞാന് പാണ്ടിക്കാട് വിലവെച്ചപ്പോ ഒന്നിന് മുന്നൂറാട്ടോ ഇരുന്നൂറ്റി മുന്നൂറ പറയണത് ഇവിടെ നൂറള്ളൂ പിന്നെ അരേലിയെ ഞാൻ കൊഞ്ചിച്ചു ച്ചുട്ടോ എളാച്ച്ചനെ കൊണ്ട് ഓൻ കൊടുന്നാ ചെറിയ ചെയ്യാർ ഇപ്പോഒരോന്നിന് അയ്ബീച്ചേട്ടോ ഒൻ കൊണ്ടെനീന് ഇവിടെ നോക്കുമ്പോ ഇരുവത് ഉറപ്പേ ഉള്ളൂ ഓരോ അയിലാറെ വലിയതിന് നല്ല വ്യത്യാസം ഇണ്ട് ഇവിടെ ആ അരെയില് കേക്കൊക്കെ തൈയ്ലേ
ആ ആ ഇബടെ ലാഭം തന്നെത്തോ ആ ഇവിടെ ലാഭം തനെ തോന്ണ് കുഞ്ഞാനാപ്പീറ്റും ഇതൊക്കെ റംമ്പൂട്ടാനും പിലാവ് അങ്ങനൊക്കെ വാങ്ങണം ന്നങ്ങാണ്ട് പോയിന്നു
ആഹ്‌ ഞാൻ പിന്നെ അതൊക്കെ ന്റെ ത്തി ണ്ടല്ലോ
ആഹ് ഇങ്ങട്ട് ഇവല് പോയിട്ട് അവിടുന്ന് എന്തോ ആ പെണ്ണിനോട് ചോദിച്ചുത്രേ അത് കാ മൂന്ന കൊല്ലം കൊണ്ട് കായ്ച്ചുന്ന് ഒറപ്പോണ്ടോ ചോയിച്ചുത്രേ അപ്പൊ ആ പെണ്ണാൻ ഇത്ര അതൊന്നും പറയാൻ പറ്റൂല അതൊന്നും ഇച്ചറിയില്ല ഇത്രെ എന്നിട്ട് പോലെ അവിടുന്ന് പോന്ന് ഞാണ്ട് ഇവിടെണ്ടല്ലോ എവിടെപ്പോ പൊട്ടിയൊ ടുത്താല് ആ അവിടുന്ന് വാങ്ങിക്കാണ് കേക്ക്